ഹലോ
മ ഉറങ്ങിയോ മക്കളൊക്കെ
ഇല്ലല്ല ചെർതൊർങ്ങി.
ങ്ങളെപ്പളൊർങ്ങ.
ഞാന് പയ്നൊന്നണി പന്ത്രണ്ടണി പലേ ടൈമും ആവും.
ആ ഹസ്ബന്റിവിടെല്ലല്ലോ.
ആ വടെ നാട്ടില്ള്ളാളാ നാട്ടില്ള്ളാളാണെയ്.
ആഹ് ശെരി ചോറൊക്കെ കഴ്ച്ചോ
ആഹ് ആഹ് ചോറ്ന്നു. പിന്നെ ങ്ങളൊ ചോറെയ്.
ഉം ഞങ്ങ ളും ചോറൊക്കെ തിന്നണ്
ആഹ് ഞങ്ങള് ചോറൊക്കെ തിന്ന് പാത്രൊക്കെ കഴുകി.
കുറേയൊക്കെ കഴിഞ്ഞു കടക്കാല്ലെ പൊറപ്പാടിലാണ്.
ആഹ് അതന്നെ ഇവിടെല്ലാരും അങ്ങൻ
ആഹ് ചെർതൊർങ്ങിയോ കെ ജി വിദ്യാർത്ഥി ആയില്ലേ ഒർങ്ങിയോ ഫോണുണ്ടായതോണ്ട് നോക്കിട്ട്
ക്കിണോണ്ടേ നേരത്തെ എണീക്കും വണ്ടി വേഗം വരും എട്ടര ആകുമ്പോത്തിന് വണ്ടി വരും ഇല്യ നാല് നാലര ആയിന്നു
ആഹ്
ഓക്ക് എട്ടരാവുമ്പോ വണ്ടി വരും
ആഹ് നേര്ത്തെ ഒരുങ്ങണല്ലേ അപ്പൊ ആഹ്
ക്കണം അപ്പൊ വേഗം ഒർങ്ങുപ്പോ അല്ലെങ്കിലോള് പത്തണി പൈനൊന്നണി ആയ്ട്ടേ ഉറങ്ങുള്ളൂ ഞാനെപ്പളാ ഒർങ്ങ്ണേ അന്നേരം ഇന്റെ കൂടേ ഒർങ്ങല് ന്നിപ്പ ഈ നേര ത്തെണീക്ക്ണ കാരണം ഇമ്പ്രാത്തി വേം ഒർങ്ങും
ആഹ്
അയ്ന് വേഗം ചോറൊക്കെ കൊട്ത്തെയ് ഓക്ക് പഠിക്കാല്ലോക്കെ പഠിച്ചാണ്ട്
ആഹ് വേറെ ന്താ വെർതെ രിക്കുമ്ബൊക്കെ ന്താ പര്പാടി കുട്ട്യാളൊക്കെ സ്കൂൾക്ക് പോയാല് കൃഷ്യോന്നുല്ലേ
പണി കഴിച്ചാണ്ട് ഫോണും കണ്ടിരിക്കൂ വേറെ പ്രത്യേച്ച് പണ്യോന്നുല്ല
ഹെ ല്ല എല്ലാരെ പണി അതന്നേണ് ആകല്ലെ പണി
ഞാം പിന്നെ ഇങ്ങനെന്തെങ്കിലും വർക്കൊക്കെ നോക്കല്ണ്ട് ഓൺലൈനിലെ ന്തെങ്കിലൊക്കെ ണ്ടോന്നൊക്കെ. കൊറേ കൊറേ നോക്കീണു ഓരോ ടാസ്കിലൊക്കെ ഇത്പ്പ ഞാൻ ഇന്ന് കേറി ട്ടൊള്ളൂ.
ആഹ് ശെരി ശ പിന്നെ സിനിമ ക്കെ കാണാറ്ണ്ടോ ഫോണേല്.
ഓഹ് ഫോണില് സിനിമ കൂടുതല് സീര്യലാണ് ഐന്റെ അടിമ. ആയിറ്റ് വരും
ആഹ് ശെരി ഇൻക്കുഷ്ട്ടാ ഞാൻ ഒഴിഞ്ഞിടരിക്കുമ്പള്ളൊക്കെ ഷോ ഫിലീമും അങ്ങൻത്തെ സ്റ്റോ ഒക്കെ കേക്കാനുണ്ട് കാണാനുണ്ട് ഇൻക്കിഷ്ട്ടാണ്. ഷാഹുലും മലയിൽന്റെ ഷാഹുൽ മലയിൽ ന്ന് പറഞ്ഞ ആളെ സ്റ്റോറ്യോക്കെ കേക്കാൻ ഭയങ്കര ഇഷ്ട്ടാ
എങ്ങനെ യൂട്യൂബ്ന്ന് കാണ്ണ്താ
ആഹ് യൂട്യൂബ്ന്ന് കേക്കാ. നല്ല രസല്ല സ്റ്റോറി കഥകളാണ്. ആഹ് നല്ല ട്ടേ രസാണ് കാണാം കേക്കാന് ഓരോ കഥകള്
എന്താ കേട്ടഴിഞ്ഞ പിന്നെ നമ്മളൈന്റെ ബാക്കി ഭാകത്തിന് ങ്ങനെ കാത്തിരിക്കും
അത് മൂപ്പരൊര് കഥ പർഞ്ഞ് കൈഞ്ഞാ ആഹ് ഒര് രണ്ട് മണിക്കൂറ് ക്കെണ്ടാവോ ആ ക്കഥ നല്ല രസാണ് കേട്ട് ഇര്ക്കാൻ ആഹ് ഒയ്ഞ്ഞിരിക്കുമ്പളും കുക്കീയ്മ്പളൊക്കെ അത് കേട്ട് കുക്കീയലാണ് പണി
ആഹ് പിന്നെ അയ്‌ന്റെ
പിന്നെ പണ്ടൊക്കെ ബുക്കൊക്കെ വായിച്ചീന്നു ആഹ് അപ്പങ്ങനെ ബുക്കൊന്നും വായിച്ചാലെ ടൈമില്ല കുട്ട്യാള ക്കആയപ്പളെയ് പിന്നെ ഓലെ പറഞ്ഞയക്കാ ഓല് വന്നാ ആഹ് ചെറ്യേ എനിക്ക് ഒര് എൽ കെ ജി ഞാന് പ്ലസ് റ്റു
ആഹ് കയ് ഫുള്ളായത് ലെ പ്ലസ് റ്റൂ നെയ്കാ പ്ലസ് റ്റൂ കഴിഞ്ഞപ്പളെയ് പ്ലസ്
ആഹ് ആഹ് പ്ലസ് റ്റൂ ന്നാ കല്യാണം കഴിഞ്ഞേ ആഹ് അന്നൊക്കെ പിന്നെ അങ്ങനെല്ലേ പ്ലസ് റ്റൂ ക ആഹ് എത്രേലേയ്ന്നു കല്യാണം ആഹ് എത്രേലേയ്ന്നു കല്യാണം ആഹ് എട്ട്ല്ല്ലേ ആഹ്
ങ്ങളോ
ഞാന് പതിനേയിലേയ്ന്നു
ആഹ് ഞാന് പിന്നെ നി പ്ലസ് റ്റൂല് പഠിച്ചും കൊണ്ട് ക്കുമ്പോ തന്നെ നിക്കാഹ് കൈഞ്ഞ്ണ്
ആഹ്
പിന്നെ ഔട്ന്ന് മൂന്ന് മാസ്ത്തെ മൂന്ന് മാസം ഇല്ല്യാ പതിനെട്ട് വയസ്സ് ആഹ് ആയില്ല നിക്കാഹ്‌ കൈഞ്ഞ് പിന്നെ പട് ആഹ് പിന്നെ കല്യാണം കൈഞ്ഞ് ഒരായ് അല്ല എക്സാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ കല്യാണായി
അന്നൊക്കെ പൈനേ പത്ത പ പതിനേഴാം കാത്ത് ക്കല്ലേ കല്യാണം കൈച്ചാന്
ഒന്നും അറീലേയ്നി ഒരു പണി അറീലേയ്നി
ആഹ് ചെറിയേ കുട്ടിയല്ലേ
സ്കൂള് പോയിക്കൊണ്ടിക്കണ പ്രായല്ലേ അന്ന് പിന്നെ ഇവിടെ വന്നെന് ശേഷം ട്ട് പിന്നെ
ആഹ ന്റെ താത്താറതൊക്ക ഇപ്പ ആ ടൈംതന്നെ അയി ഞാൻ എൻറതാണ് പിന്നെയ നേരെ വൈകി കഴിഞ്ഞിക്കണ് ഇരുപത്തൊന്ന് വയസിലൊക്കെ ഇത് കഴിഞ്ഞിക്കണ് ആഹ്
അത് അത്ര നേരംവയ്ഗി
ഒന്നുല്ല അങ്ങനെയിരുന്നു പ്ലസ് ടു കഴിഞ്ഞി പിന്നെ ഒരു വർഷം വീട്ടിലിരുന്നു പിന്നെയാന്ന് കഴിഞ്ഞെ
എന്റെ നേർത്തെ കഴിഞ്ഞു അപ്പൊ പിന്നെ ഒന്നും പിന്നെ ഇവിടെ വരുമ്പോ സത്യം പറയാണെങ്കിൽ ചായ ഇണ്ട കറിയൂ വേറെന്നും അറിയില്ലേനി പിന്നെ അയ്ന് അമ്മള് പഠിച്ചേണ്ട്ക്ക്ണ ടൈം മ്മ് ല്ലേ ആഹ് നമ്മള് സ്കൂള് പോയിക്കണ പിന്നെ വെക്കഷന് ആഹ് പിന്നെ ഇപ്പത്തെ ഇപ്പോക്കെ പഠി പച്ചേ ഇപ്പ സ്വന്തമായിട്ട് വീടായി അൽഹംദുലില്ലാഹ് പ്പ റാഹത്ത ഇപ്പ മ ക്കളെ നോക്കി അങ്ങനെ ഇരിക്കണ്
ആഹ് ഇനി മക്കള് നല്ല നിലയിൽ എത്തട്ടെ
ഉമ്മാ ആഹ് ഇനിപ്പ മോള കെട്ടി ക്കാന അവനായി മോളു പ്ലസ്ടു ആണ്
നമ്മളെ മകളിന്ന് മക്കളിന്ന് കിട്ടട്ടെല്ലെ
ആയെന്നെ ഉം മോള് ഇനിയിപ്പോ പ്ലസ് ടു ആണ് ഇനിയിപ്പോ നാലഞ്ചു കൊല്ലം കഴിഞ്ഞാല് ഓള കെട്ടിക്കാനായി മ്മ് ഞ് ഒരെങ്കിലും പഠിക്കട്ട നമ്മള് ഏതായാലും പ്ലസ് ടു ഇപ്പത്തെ മക്കളായിന് പ്ലസ് ടു ആയുമ്പോത്തിന് കല്യാണം കഴിക്കാൻ നിക്കില്ലലോ
ആഹ് എത്രേലാണ് പ്ലസ് ടുല്ലേ
പ്ലസ് ടു കഴിയുമ്പോതേക്കും കിട്ടൂലലോ ലണിക്കാന്
ഇല്ല ഇവിടെ ഇണ്ട് ഒരു പ്ലസ്ടുകാരത്തി ആഹ് ഒക്കെ പഠിക്കണ എന്തെങ്കിലൊക്കെ ആകണം എന്നുള്ള ചിന്തായാണ് ഇല്ലാ താത്താന്റെ കുട്ടി
ങ്ങ ആഹ് ആഹ് ഇക്കൊല്ലം പ്ലസ് ടു ആ
ആഹ് ഇക്കൊല്ലം പ്ലസ്ടു ആഹ് ഒക്കെ പഠിക്കണം ജോലി വാങ്ങണം എന്നില്ല ചിന്താണ് കല്യാണങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്ണ്ട് എപ്പളും ആഹ് എപ്പഴും ചോയിച്ചും കെട്ടിചെരോനൊക്കെ പശേ ഞ
ആഹ് ഇപ്പയിന് അങ്ങനെ ചോയിക്കയാണല്ലോ പെൺ കുട്ടിയോളെ
അല്ല ന്റെ അവസ്ഥ ആഹ് ഇന്റെ അവസ്ഥ ഓൾക്ക് വരരുത് ഓൾ പഠിച്ചോട്ടെ പരിയ്
ആഹ് അതന്നെ കാരണം ഇപ്പത്തെ പെൺകുട്ടിആളെ അയിന് കിട്ടൂല കല്യാണം കഴിക്കാൻ കിട്ടൂല അമ്മള് വിചാരിച്ചിട്ട് കാര്യയില്യ ആഹ് അമ്മളത് അങ്ങനെ ഇല്ലേനില്ലോ അമ്മള് പഠിച്ച കല്യാണം നമ്മള കാലത്ത് അങ്ങനെ ഇല്ലേല്ലീ പ്പറും ഉമ്മാരും പറയാ അമ്മള് കല്യാണത്തിന് നിന്നൊടുക്ക ഉമ്
ഇപ്പ സപ്പോർട്ട് ആണ് വാപ്പര് മക്കൾക്ക്
ആഹ്
അതെന്താറിയോ ഓരോന്നും ആഹ് ഓരോന്നും പഠിക്കുമ്പോ അയിന് ഓരോ അപകടങ്ങളും ഓരോ സൂയിസൈഡും ഒക്കെ ഇങ്ങനെ
ആഹ് അയിനമ്മ ക്കളെ ഇഷ്ടല്ലതെ നമ്മള് കല്യാണം കഴച്ചിട്ട് പിന്നെയോർക്കെന്തേ സംഭവിച്ചാ പിന്ന നമ്മള് പറഞ്ഞിട്ട് കാര്യയില്ലലോ
അല്ലെങ്കി എന്തിനാ കല്യാണം കഴിക്കണത് ഒരാളെ ഹും പാത്രം മോറാനോ ചെലപ്പോ ആ കല്യാണം കഴിയണ വരെ ഒരു സ്വഭാവുണ്ട് അത് കഴിഞ്ഞ ഒക്കെ പോക്കാ
അയൊക്ക ശെരിയന്നെ ആഹ്
പിന്നൊക്കെ അമ്മളൊക്കെ തരണം ചെയ്തു പോക ഞമ്മള് അഓലതും കേക്കണം എല്ലാർതും കേട്ട്
കല്യാണചിലെ അമ്മള് അമ്മളെ കാര്യം നോക്കിയാ മതി.
അയന്നെ. ഞ്ഞെന്താറിയോ ഓൽക്ക് ഓല പ്രായാമ്പോ. ഓരേ ടൈം ആവും നല്ലെത് കിട്ടട്ടെ.
ആന്നെ
മ്മ് പിന്നെ ചോറിന്. ഇവെടെ ഞാൻ ബിരിയാണി. ഞങ്ങെള് ബിരിയാണി വെച്ചേന്ന്. ഞാനല്ല, ഉമ്മ വെച്ചതാണ്. ഞാൻ ന്റെ വീട്ടിലാണ്. ആഹ് അപ്പോ
നെക്കാൻ പോയതാ. മുറം ഒമ്പതും പത്ത്‌യിട്ട്
ഏഹ്
മുഅറം ഒമ്പതും പത്തുആയിട്ട് വീട് കൂട്ടി പോയതാ.
ആഹ് ഞാനും വീട്ടിലാണേ ഞാന് ഹോസ്പിറ്റലിക്ക് പോന്നതാണ്. കാണിക്കണ്ടയിന്ന് ഇന്ന് സ്കാനിങ്ങേണ്ന്റെ.
എന്തേ?
ഞാൻ പ്രഗ്നന്റാണേ. മൂന്നാമത്തെ പ്രഗ്നന്റാണ്. അപ്പയ് മൂന്നാമ ത്തെ. അപ്പൊ അയിന്റെ സ്കാനിംഗ് അയിനാ മൂന്നാം മാസം.
ആഹ് ആഹ്
മൂന്നാമത്തെ മൂന്നാം മാസം. അപ്പൊ അതിന്റെ സ്കാനിങ്ങാന്നു അപ്പൊ അങ്ങനെ പോയ പ്പ ഇവെടെ എറങ്ങിയതാണ് ഇവെടെത്തന്നെയാണ് വീടിന്റെ അടു ത്താണ് ഇവെടെന്ന് കൊറെച്ച് പോയാ മതി. ആഹ് ആ അല്ല എന്റെ വീടിന്റെടുത്ത്.
ഏ.
ഹസ്ബൻഡിന്റെ വീടും കൊറെച്ചെക്കെ അടുത്ത് തന്നെയാ ആഹ് അടുത്തേന്
ത്തിലാ കഴിച്ചതാ?
അല്ലല്ല.
എല്ല അടുത്താണ് എന്നോട്
ആഹ് എന്റെ ഏട്ടത്തിനേ അടുത്തിക്കന് തൊട്ടടുത്തേക്കാന് എന്റെ ഏട്ടത്തിനേ കെട്ടിച്ചേക്കുന്നെ. അത് സ്നേഹിച്ചിട്ടൊന്നല്ല. സ്നേഹിച്ചിട്ടൊന്നല്ല അതെങ്ങനെ ആ വിധിയോ വിധിയാലേ വെന്ന കല്യാണങ്ങള
ആഹ് ക്ക് രണ്ടു അടുത്തേക്കായിപ്പോയ് ഞാ അച്ച്.
ഏയ് അങ്ങനൊന്നുല്ല അവെക്കൊരവിയാ. ഉം
ആഹ് അതന്നെ പടച്ചേന്റെ ഒര് ഇതാണ്.
ആ പടച്ചോന്റെ ഓരോ വിധി. പിന്നെ വേറ് ആ അവിടെത്ത തന്നെയണ് വാർപ്പിന്റെ പണിയാണ്.
ഹസ്ബെൻ ആഹ് ആഹ്
നിങ്ങെളെ ഹസ്ബൻഡിന് എന്താ പണി ആ കടയണോ?
ഇവെടെ കടണ്ട് ബിസിനസായിട്ട് ആ കടണ്ട് പഞ്ചറിന്റെ. ടോറസ്ണ്ട് അങ്ങനെ ഉം.
ആഹ് ശരി പിന്നെന്താ മഴേയങ്ങട്ട്.
മഴ വെയ്കുന്നേരം നല്ല മഴ ഒണ്ടനി അന്നെ പറയാൻ മാത്രയില്യാ.
ആ ഇവെടെക്കെ ഇന്നലെ തൊടങ്ങിയ മഴേയാ കണ്ടെറിയാം ഇന്നലൊക്കെ നല്ലോം പെയ്തു ഉച്ചെക്ക് നല്ലോണം പെയ്തു.
ഏ ഇവെടെ അങ്ങനൊന്നുയില്യാ.
ആഹ്
മഴയൊന്ന് പെയ്യും അപ്പോ ഇൻതിട്ടങ്ങോടെടുക്കും അത് കൊറെച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിലാറ ക്കും അങ്ങോട്ടും കൊണ്ടേ ഇടു അതിന്റെ പിന്നാലെ നടക്കണ പണീന്. ആഹ് അയിന്റെ പിന്നാലേല്ലേ ഇന്ന് ഫുള്ള്. നല്ലോണൊന്നു വെയിലില്യാ
ക്കൊരു മയവരാണ്ട് ച്ചതാ പേടി ന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളി കട്ടോ
ആയിക്കോട്ടെ എന്നാ ശരി
ആഹ് ശരി